കേൾക
ആഹ് ആഹ് കേൾക്ക്ന്ന്
ആഹ് ഭക്ഷണം കഴിച്ചു കിടന്നോ
ഇല്ലില്ല
ഏ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടില്ലേ
ല്ലല്ലാ ഭക്ഷണം കഴിച്ചു കെടന്നില്ല ആഹ്
ക്ലീൻ ആക്കാണ്ടാവൂലേ?
ഇല്ല പണിയൊക്കെ കഴിഞ്ഞു
ഒക്കെ കഴിഞ്ഞോ
ആഹ് ഫോണ് നോക്കുന്നു ഇപ്പൊ ഫോണില് നോക്കുന്നത്
ആഹ് ഫോണത് കിടക്കണന്റെ മുന്നേ ഫോണിലൊന്നു നോക്കിയാലല്ലേ എന്തായതാന്ന് അറിയുള്ളൂലേ
നാളെ സ്കൂൾണ്ടാവുല്ലല്ലെ
ആഹ് ണ്ടാവൂല്ല
മദ്രസ്ണ്ടാവും
ണ്ടാവും
ആഹ് ആഹ് മദ്റസക്കോണ കുട്ടികളുണ്ടോ?
ആണ്ട് മൂന്ന് ഒന്ന് ഏ ഏഴിലും ഒന്ന് അഞ്ചിലും പിന്നെ ചെറിയ കുട്ട്യാ എട്ട് മാസായാ ആഹ് എട്ടു മാസായതുണ്ട്
ആഹ് അത് ശരി എന്ത്‌ കാട്ടും കൗലു
ആഹ് കമി
കമ മദ്രസ് പോണോർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റാ സമയം ഉം മറ്റോ രാത്രി ഇണ്ടോ
ആഹ് രാത്രി ഒരാൾക്ക് രാവിലെ ഒരാൾക്ക്
ആഹ് ആഹ് ആ രാത്രി മദ്രസുള്ള സ്ഥലങ്ങളുണ്ട്ല്ലേ പൊതുവേ എല്ലാടത്തും രാത്രി മദ്രസ്സ് ഒക്കെ ഒക്കെ രാവിലെ ആയിട്ട്ള്ളതല്ലേ
ആഹ് ഇപ്പോ ഈ സി ബി എസ് ഇ സ്കൂളെല്ലോം ആയത് കൊണ്ട് അവർക്ക് എട്ട് മണിക്കെല്ലാം പോകേണ്ടി വരണ്ട് അപ്പൊ ഈ രാത്രി ആഹ് പണ്ടൊക്കെ ഞമ്മള് പഠിക്കുമ്പല്ലോം
ആണോ ആഹ് രാത്രി രാവിലെ അന്നൊക്കെ ഇണ്ടായിരുന്നു ഇപ്പം ഒക്കെ രാവിലെ ആറ് മണിക്ക് മുതൽ എട്ട് മണിവരെ പിന്നെ എട്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പത് ഒമ്പത് മണി വരെക്കെ അങ്ങനെയണല്ലോ ഇപ്പക്കുടൈം
ഉം അപ്പൊ രാത്രി ആക്കി
പകരം രാത്രിയാക്കി കഴിഞ്ഞ ശനി ഞായറും സ്കൂളില്ലാത്തന്ന് പകൽ ഇട്ക്കു ഏക്കാരല്ലേ
ആഹ് സ്കൂളിലത്തുമ്പോ പകലും ഇണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ് ശരി ആഹ് എന്തേനിന്ന് ഭക്ഷണം സ്പെഷ്യൽ ഇണ്ടായിരുന്നോ
ഇല്ല
ഇല്ലേ സാധാ ഫുഡേന്നെ കഴിക്കാ
ആഹ ആ
രാത്രി എല്ലാരും ഫുഡെന്നെ ചോർന്നെ കഴിക്കാ
ആഹ ആഹ ചോറു അപ്പൊ
ഉം ഉ ചപ്പാത്തി കഴിക്കുണോര് ഇണ്ടാവോ
ഇല്ല ഇല്ല
ഹേ ഹേ എല്ലാരും ചോറ്നേക്കാരല്ലേ രാവിലെ വെക്ക്ണേ രാവിലെ വെക്ക്ണേനെ
ആഹ രാവിലെ വെക്ക്ന്ന് അല്ലേ ഇപ്പം അപ്പചുടും
ആ അപ്പം ആഹ അയ്ശെരി ഇമ്മേ ആരെലും ഇണ്ടോ അതോ നിങ്ങൾ ഒറ്റക്കെന്നെ താമസിക്ക്ണെ
ഇല്ല ഇല്ല ഉമ്മണ്ട് ഭർത്താവ് രണ്ട് മക്ക മൂന്ന് മക്കളും
ആഹ അയ്ശെരി ഫാമിലി ഇണ്ട്ലെ ആ ശരി നാളെ മറ്റന്നാളോ എന്തേലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ പുറത്ത് പോവ്ണ ഫംഗ്ഷൻ എന്തെലും
ആ ഈ മഴക്ക് എന്ത്‌ ഫംഗ്
ആഹ അ വീട്ടിലിരിക്കാന്നല്ലാതേല്ലെ പോറത്തിറങ്ങാൻ കയില്ലല്ലോ നല്ല മയയിരുന്നുല്ലേ ഇന്ന്
ആ പാടം പറമ്പൊക്കെ ഉണ്ടോ വീടിന്റെ അടുത്തൊക്കെ
ആ അഹ് ഇണ്ട് പാടങ്ങളും പുഴയും ഒക്കെണ്ട് കാളപൂട്ടും
കളിക്കാൻ നാളെ മറ്റന്നാളും ഇഞ്ഞ്പ്പോ അങ്ങോട്ട് പോണ പരിപാടിഏക്കാരംല്ലേ
ആഹ കളിക്കാനൊന്നും പോറത്ത് വിടൽല്ല
ഇല്ലല്ലേ ആഹ വെള്ളായതോണ്ട്
ഇവിടെല്ലാം ചെറിയ കട പോലെ ഇണ്ട് മോൻ മുട്ടായി ചെറിയ ചെറിയ
ആഹ മുട്ടായി പീടിയ അവടെ പോയി ഇരിക്കോ
ആഹ അവടെ പോയിട്ടിരിക്കും
ആ ഇപ്പന്റെ തന്നെ
അല്ലല്ല ഇവിടെ ആളാ
ആഹ് ആ ആ അഹ് ശരി
കരണ്ട് പോയിക്കോൊണ്ടും വന്നോണ്ട് കണ്ട്
ആഹ ഈ മഴ പെയ്തിട്ടണന്നാമതെ എവിടെങ്കിലും ടെ ച്ചാവ് ണ്ടാവും ലൈന് എവിടേലും ടച്ചാവ്ണ്ടാവും
ആ ആ
അപ്പൊ പിന്നെ വന്നും പോയിരിക്കും ഇൻവെട്ടർ ഉണ്ടോ ആഹ ചാർജും ഉണ്ടാവൂലലെ
ആ ആ് കറണ്ട് വന്നു പിന്നെ മക്കളെ കളിയും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഫോണ് കിട്ടുള്ളു
അവരക്ക ഒന്ന് കെടന്നാലേ നമുക്ക് ഫോണ് ഫ്രീ ആയി കിട്ടുള്ളൂ
ഫോണും കിട്ടല്ല ആ ആ ഫോണും കിട്ടില്ലലോ
ഉ രാവിലത്തേക്ക് എന്താഞ്ഞ ഫുഡ്
രാവിലെ അരച്ചിട്ടന്നെ വെക്കല് പത്തല് ചൂടണം അങ്ങനെ പത്തല് ആഹ പത്തല് അറിയില്ല
ആഹ് ആഹ് അറി അത് ഇങ്ങനെ ഇതുകൊണ്ടല്ലെ മാവ അയിങ്ങാണ്ട് പാരെല്ലേ ഇങ്ങനെ?
അല്ലല്ല സ്റ്റോറൊന്നു കിട്ടുന്ന അരിയില്ലേ റേഷൻ പീട്യേന്ന് കിട്ടുന്ന അരി വെൾത്തരി.
ചിന്നെ ചോ ഞമ്മള് ഇങ്ങള് വെൾത്തരിയോണ്ട് ചോറ് വെക്കാ?
അല്ലല്ല അത് മറ്റേ ബസ് അങ്ങൻത്തെ എല്ല അരില്ലെ
ഇതിപ്പ വെളുത്ത അരിയൊണ്ടെയ്കാരം ഇണ്ടാക്ക ല്ലെ?
ആഹ് അയിന് അരച്ചിട്ട് അയിന് പുത്ക്കണം പ്രൈ പാനില്ലേ ഞമ്മളെ
എങ്ങനെ പ്രൈപാൻൽ
കുത് കുതുക്കണം അയിനെ ഒർക്കണം വെള്ളായിട്ടല്ലെ അര്ക്കല് അമ്മോ അത് ഞമ്മല്ല ഉണ്ട പോലെ ആക്കണോ?
ആഹ് ഉണ്ട് ആഹ് ആഹ് ഉരുള പോലെ
ആഹ് ആഹ് ആഹ്
ആഹ് എന്നിട്ട് അത് ഉരുളാക്കിയാണ്ട് പിന്നെ പര്
ആഹ് പര്ത്തിയാണ്ട്
കല്ലില് പര്ത്തിയാണ്ട്.
ആഹ്
എന്നിട്ട് നെയ്യ്ല് നെയ്യ്ല് കോ അല്ല എണ്ണേൽ കോരി എട്ക്ക?
അല്ലല്ല അതിന് തിണ്ട് സ്പൈഫാൺ പോലെ തന്നെ ചട്ടി
ആഹ് ആഹ് ആഹ് അങ്ങൻത്തെ ചട്ടീല് ചുട്ട എട്ക്കെ അപ്പൊ ഇങ്ങള് നമ്മള് പത്തിരി വെൾ ചുട്ണെ മാതിരിയോ
ആ ആഹ് പത്തിരിയന്നെ ഇത് പത്തല് എന്ന് പറയുന്നത് പത്തിരിനന്നെ
ആഹ് പത്തിര്യന്നെ ആഹ് സ്കൂൾ ഇല്ലാത്തോ എർച്ചി ഉണ്ടാവുല്ലേ?
അ അര്ച്ചിട്ടി ചുടുന്നതാണ് ഞമക്കല്ലിൽ
ആഹ് കല്ലില് അരച്ചിങ്ങാണ്ട് അപ്പൊ അമ്മള് എങ്ങനെ മിക്സിയിലല്ലാത്ത അരിക്കല്ലിലോ?
ആഹ് ആഹ് അരിരിക്കല്ലില്
ദോശെക്കെ അരക്ക്ണ കല്ലില് ല്ലേ?
ആഹ്
ആഹ് അതില് വെള്ളം കൂട്ടാതെ എരക്കുയ്ക്കാരം ല്ലേ?
ആഹ് വെള്ളം കൂട്ടണം.
ആഹ് അപ്പം അങ്ങനെ അര് വച്ച് കഴിഞ്ഞാ അപ്പം മാവ് കൊഴയ്ക്കാ അങ്ങൻ തന്നെ കൊഴച്ചെടുത്തിട്ട് പിന്നെ അങ്ങനെ പര്ത്തെ
ആഹ് അതിനെ കുതുക്കണം ഞമ്മള് ഫ്രൈ പാനിലിട്ടിട്ട് ഇങ്ങനെ മർച്ചിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ
ആഹ് മാവ് ഒന്ന് കൊഴച്ചെട് ചൂടാ
ആഹ് ആഹ് ചൂടാക്കിയിട്ടിങ്ങനെ മറി
ആഹ് ആഹ് ആഹ് അപ്പൊ അമ്മള് പൊടി ഇപ്പ ഞമ്മള് ഞങ്ങള് ഇവിടെയൊക്കെ എങ്ങനേച്ചാല് പത്തിരി പിന്നെ പത് നമ്മള് പച്ചരി കഴുകിവാണ്ട് വാരിയാണ്ട് വെയില ത്തിട്ട് ഒണക്കും
ആഹ് ആഹ്
വെയിലത്തിട്ട് ഉണക്കിയിട്ട് മില്ലില് കൊണ്ടോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടരും
അത് പൊടിക്കും പക്ഷെ ഞമ്മോ പച്ചേരിയല്ല പൊടിക്കല് ദോശന്റെ അരിയല്ല പൊടിക്കല്. ഇതേ വെളുത്ത അരി തന്നെയാ പൊടിക്കല് പൊടിക്കലിണ്ട്. ആഹ് ആഹ്
അപ്പൊ ദോ അപ്പൊ ഇതിന് പത്തലിന് ഏത് അരിയാ കൂട്ടണേ?
പത്തലിന് ഈ വെൾ വെൾത്തയ്രി റേഷൻ പീട്യേന്ന് കിട്ട്ണ വെളുത്തരി ദോശയ്ക്ക് ഉപയോഗിക്കുന്ന അരിയല്ല പിന്നെ ഒരു അരി കിട്ടുന്നില്ലേ? പിന്നൊരു തരാ അരി കിട്ടുന്നില്ലേ റേഷൻ പീട്യേന്ന്. പച്ചരി അല്ലാ പച്ചരിയും പുഴുങ്ങലരിയും അല്ലേ കിട്ടുന്നേ
ആഹ് ആഹ് അഹ്
ആഹ് പുഴുങ്ങലരില് പത്തല് ചുടുന്നേ അതിനെ പൊടിച്ചിട്ടും പത്തല് ചുടുന്നേ പച്ചരി പൊടിക്കൽ ഇല്ല ആഹ് പച്ചരി മത്ത ഇല്ല ഇല്ല ദോശക്ക് മാത്രം
ദോശക്ക് മാത്രം എടുക്കുക
ആഹ് ആഹ് അത് പൊടിക്കലില്ല മിക്സിയിലോ കല്ലിലോ അരച്ചിട്ട് ദോശ ചുടും
ആഹ് ആഹ് നങ്ങള് അങ്ങനെയല്ല ചെയ്യാ ആഹ് വെളുത്തരി പച്ചരി ഇല്ലേ
ആഹ് ആഹ്
ആഹ് അത് ഞങ്ങള് കൈകി വാരി ഒണക്കിയിട്ട് അതുകൊണ്ട് പത്തരി ചൂടും പിന്നെ പു ട്ടില്ലേ പുട്ട് ചൂടും പിന്നെ നമ്മള് ഇടിയപ്പല്ലേ
ആഹ് ആഹ് ഇടിയപ്പത്തിന് നല്ലെ പച്ചരിയാ നല്ലെ
അതൊക്കെ ഈ പച്ചേരി ഞങ്ങള് കഴുകി വാരി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ എന്താണ് മില്ലില് കൊണ്ടുപോയി പൊടിക്കും
എന്നിട്ട് ആഹ് പൊടിച്ച് വച്ചത് ഞങ്ങളൊരു ബക്കറ്റില് വലിയൊരു ബക്കറ്റിലിട്ട് അടച്ചു വക്കും എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് കുറച്ച് പത്തിരിയാണെങ്കിലും അതീന്ന് ഒരു രണ്ട് നായി എടുത്തിട്ട് അങ്ങനെ ചുടും ഇനിയിപ്പം പുട്ടാണെങ്കിലും മൈന്ന് എടുത്തിട്ട് നനച്ചിട്ട് ചുടും ഇനി ഇടിയപ്പം ആണെങ്കിലും അതീന്ന് എടുത്തിട്ട് വാട്ടീട്ട് ചുടുവാ ചെയ്യാ
ഒരേ അരി തന്നെ പൊളിക്കലാ
ആഹ് ഒരേ ഒരു അരി ഒരു അരി ഇപ്പൊ ഇത് നമ്മള് റേഷൻ കടയിൽന്ന് പത്ത് കിലോ അരി വാങ്ങിച്ചാല് അതിന് പതിനഞ്ച് കിലോ അരി ഉണ്ടെങ്കില് അഞ്ച് കിലോ അവിടെ എടുത്ത് വെച്ചിട്ട് പത്ത് കിലോ ഞങ്ങള് പൊടിക്കും കൈകി വാരി വെയിലത്തിട്ട് ഉണക്കും
ആഹ് ആഹ്
എന്നിട്ട് വെയില് രണ്ടു ദിവസം വെയില് കൊണ്ട് ഉണക്കീട്ട് അത് മില്ലില് കൊണ്ട് പോയി പൊടിച്ചിട്ട് ആഹ് അരി ബക്കറ്റിൽ ഇട്ട് ട്ട് അതുകൊണ്ട് തന്നെയാണ് പത്തിരി ഉണ്ടാക്കുക പുട്ടും ഉണ്ടാക്കുക ഇടിയപ്പം ഉണ്ടാക്കുക
ഉപയോഗിക്കും
ഇല്ല ദോശ നിങ്ങൾ പറഞ്ഞ മാതിരി പിന്നെ നമ്മളിതിന്ന് അഞ്ചു അഞ്ച് കിലോ എടുത്ത് വെച്ചാല് അതുകൊണ്ട് ദോശ തന്നെ? ആഹ് അതേമാതിരിക്ക് നമ്മള് കലക്കിപാരിണ ചീയപ്പല്ലേ?
അഹ് അഹ് ആഹ്
ആഹ് അതും അതിന് രണ്ടും പിന്നെ ഈ അരിയന്നെ ഉപയോഗിക്കാ പിന്നെ എന്തെങ്കിലും പലഹാ അതമ്മക്ക് ഇണ്ടാക്കണങ്കില് വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തി വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് കു തിർത്തരി മിക്സീലിട്ടാണ് അരി അരക്കാങ്ങള് കല്ലിലൊന്നും ഇട്ട് അരക്കൂ
അതെതെ
കല്ലില് നമ്മള് പഴേ ആള്കളൊക്കാണെങ്കി ഇണ്ട് പക്ഷെ ഇപ്പൊബടെ അങ്ങൻത്തെ കല്ലുകളൊന്നൂല്ല.
അല്ല അങ്ങനെ ഈ ഇപ്പൊ പുതിയ തരം ഗ്രൈൻഡറല്ലേ?
ആഹ് ഗ്രേയ്ന്ററ് അതാണെങ്കി പറ്റും ഉം അതാണ് ഉപയോഗിക്കല്? ആഹ് അത് കര്ന്റിനല്ലേ ഉപയോഗി
ആഹ് ആഹ് കരന്റില് കരന്റില്.
ആഹ് അതാണെങ്കി ഏറ്റവും നല്ലതാ മിക്സിനേകാട്ടിലും നല്ലത് ഗ്രൈൻഡർമ്മേ കല്ലല്ലേ ഉപയോഗിക്കണത് നമ്മളമ്മിമ്മേ ക്കെ മാതിരി
അതെ ഈ പച്ചേരിപ്പം ഇങ്ങനെ പറ്റുന്നില്ലേത്?
അതെ അത് ഞങ്ങള് പറ്റ്ണീന് എന്ത് ചെയ്യുന്നോ പിന്നെ ഞങ്ങള് അരക്കണേല് പിന്നെ പൊടിച്ചു പിന്നെ ഞമ്മള് മില്ല്ന്ന് കൊടുന്ന് പൊടിച്ചു കൊണ്ടിര് പൊടിക്കൊരു കൊ ആഹ് ഒരു കൊഴപ്പുണ്ടാവൂല നമ്മളെന്ത്ണ്ടാക്കിയാലും അത് ശരിയാവും. പിന്നെ മറ്റേ ഞങ്ങള് ആഹ് റേഷൻ കടീന്ന് വാങ്ങ്ണ അരിയും കുതിർത്തിങ്ങാണ്ട് തലേന്ന് കുതിർത്തിങ്ങാണ്ട് പിറ്റേന്ന് നമ്മള് കലക്കി പരുന്ന അപ്പൊ അങ്ങനെയൊക്കെ ചൂടണെങ്കില് നമ്മള് കടീന്നന്നെ ഈ നെല്ല് പുയ്ങ്ങാത്ത ഒണങ്ങല്ലേരിട്ടൂല്ലേ നെല്ലിന്റെ? മട്ടരി പോലോത്തെ ആ അത് കൂട്ടും നമ്മള് ഒരു അഞ്ച് ഉം അത് കൂട്ടും നമ്മളിപ്പോ ഒരു നായീ അരി വെള്ളത്തിലിടാണങ്കില് അര നായി അതെടുക്കും.
ആഹ് അപ്പൊ പറ്റില്ലാല്ലേ ഉം ആഹ്
ഞങ്ങളിവിടെ നാട്ടില് ഓട്ടടയൊക്കെ ചൂടും ഓട്ട ഓട്ടയുള്ള അപ്പം ഓട്ടട അത് കേട്ടുക്കണോ
നമ്മള് ചൂടുന്നത് പച്ചരിയിലാണ് പച്ചരി അരച്ചിട്ട്
ആ അതിൽ ആ അതിലൊക്കെ ഈ അരി ഞമ്മളീ ഒണങ്ങലരി കൂട്ടിക്കഴിഞ്ഞാല് നല്ല പിന്നെ ഒട്ടാത്ത നല്ല മയവുള്ള അപ്പം കിട്ടും.
ഒണങ്ങല്ലരി മാത്രം അരച്ചിട്ടും പത്തിരി ചുടുന്നോ
ആഹ് ആ പത്തിരി അപ്പളും നല്ല രസാണ്.
ആഹ് ആഹ് അങ്ങനെ
അത് നമ്മളത് ഒണങ്ങല്ലരി നമ്മള് കടേന്ന് പൊറത്തെന്ന് കടേന്ന് വാങ്ങുമ്പോ നല്ല റേറ്റല്ലേ അപ്പൊ നമ്മള് ഒന്നും കൂടി ഇതുംകൂടി കൂട്ടിയാ നമുക്ക് കുറച്ചും ഉണ്ടാവോല്ലോ കരുതീങ്ങാണ്ടങ്ങനെ പിന്നെ അങ്ങനെ കഴിക്കും. പിന്നെ വെറും ഒണങ്ങലരിയായാലും മക്കക്ക് പറ്റൂല്ല വെറും പച്ചരിയായാലും പറ്റൂല്ല അപ്പൊ രണ്ടും കൂടി കൂ യാല് വല്ല്യ കൊഴപ്പവുണ്ടാവില്ല
ഉം പിന്നെ കടുമ്പിനല്ലേ ഉപയോഗിക്കാൻ നല്ലത് ആഹ് ഈ അരി ആ കുത്തിയരി കടുമ്പ് കടുമ്പില്ലേ ആഹ് അപ്പം അപ്പം കലത്തിലിട്ട് ചുടുന്നേ അപ്പചെമ്പില്ലേ നമ്മോ ഇലയടെല്ലാം വെക്കാൻ ഉപയിക്കുന്ന കണ്ണ് കണ്ണുള്ള അപ്പച്ചെമ്പ്
ആഹ്
അതില് ഞമ്മ ഉരുള ഉരുള ആക്കിട്ട് വെക്കിണില്ലേ കടുമ്പ്? ഞമ്മ കടടുമ്പ് എന്നാ പറയല് അത് ആ ഒരു ഊ ഉണ്ട ഉണ്ട ആക്കിയിട്ട്
ഉണ്ടയാക്കിട്ട് അതില് മധുരം എന്തേങ്കിലും ചേർക്കുവോ
ഇല്ലില്ല ഒരു തേങ്ങ ഉള്ളി ഇട്ടിട്ട് അരിയാണ്ടെടുത്തിട്ട്
ആഹ് ആഹ് ആഹ് അങ്ങനെ അപ്പൊ അപ്പോ അത് അത് വേറെ ടേസ്റ്റേക്കാരം തേങ്ങയും ഉള്ളിയും എന്നാ ഓക്കേട്ടോ
ആഹ് ആഹ്